ഹലോ ആ കേൾക്ക്ണില്ലേ നീ പറയണത് കേൾക്കണില്ല കുറച്ച് സൗണ്ട്.
ഹലോ
ട്ടോ ആ കേൾക്ക്ണില്ലേ. കേൾക്കണില്ലേ. സൗണ്ട് അറയ് നീ പറയണ എനിക്ക് ത ആ മൻസ് ആ ആ എന്തൊക്കെ.
ആ എന്താ നല്ല വർത്താനം സുഖാണ്.
ഞാനേ കഴിഞ്ഞ ആഴ്ച വീട്ടിലൊന്നും വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ നീ ടൂർ പോയ്ക്കായിരുന്നു പർഞ്ഞു എവിടക്കെ പോയിരുന്നേ.
ആ ഞങ്ങള് ഉമ്മാന്റെ വീട്ത്തെ ഫാമിലി ആയിറ്റ് മൂന്നാറ് വട്ടവട. അവ്ട്ക്കൊന്ന് ടൂറോയ്തേന്നു. ഉമ്മാന്റെ വീട്ട്ത്ത ആള് നാലഞ്ച് ഫാമിലിണ്ട്. ഉണ്ടായിരുന്നു. ആ അപ്പൊ ഇവിടെ അങ്ങനെ പോയി മറ്റ മൂന്ന് ദിവസം നാലാമത്തെ ദിവസങ്ങള്ൾ വന്നത് അ അവിടെ സ്റ്റേ ചെയ്ത് റൂമ ഒക്കെ ബുക്ക് ചെയ്ത്
അത് നല്ലൊരു അനുഭൂതിയക്കാറല്ല നല്ലൊരു സംഭവമായിയിരിക്കും കാരണം ച്ചാൽ നമ്മള ഉമ്മടെ വി കുട്ടിക്കൊക്കെ നമ്മളെപ്പോഴെങ്കിലൊക്കെല്ലേ പോവു ള്ളൂ പോയാലും ഇപ്പോ മ്മളെ കുട്ടികൾക്ക അവരുമായി ഒരുമിച്ച് ഒരു ഫംഗഷനിന് പോകുക അതുപോലെ തന്നെ തിരിച്ചു പോരുക കല്യാണം കഴിഞ്ഞ മുമ്പത്തെ ബന്ധം എന്തായാലും ന കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവൂല്ലോ അപ്പൊ അങ്ങനെ ഓ ഇതോട് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു സ അടിച്ചുപൊളിച്ചരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുംല്ലേ
ഓ പിന്നെ എന്താ മറക്കാൻ പറ്റാത്ത കൊറെ ഓർമ്മകൾ ക നമ്മള് കൊറേ കാലത്തിന് ശേഷം വലപ്പൊക്കെ ഒന്ന് രണ്ടു ദിവസം നക്കുക ഒരുമിച്ചുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ക ഞങ്ങൾ ഇവിടുന്ന് രാത്ര പോയപ്പോ അ പിന്നെ രാവിലെ രാത്രി മൊത്തം വണ്ടിയിലായിരുന്നു പിന്നെ രാവിലെ അവിടെ എത്തി രാവിലേക്കെുള്ള ഫുഡങ്ങൾ ഇങ്ങനെ കൊണ്ടോ യിന്നോ അതൊക്കെ ചപ്പാത്തിയും പത്തി കഴട്ട അപ്പൊ അങ്ങനെ അരിച്ച അത് ചപ്പാത്തി പത്തിരി ഇഡ്ലി
അത് ഒരു വീട്ടിൽന്ന് ഉണ്ടാക്കി ക അതോ
അല്ല ഓരോ ഫാമിലി ആ ഓരോ ഫാമിലി ഒരു ഫാമിലി ചപ്പാത്തി ഉണ്ടാക്കി ഓരോ ഫാമിലി ത്തിരി ഒര് വീട്ടിൽ ഇഡ്ഡലി മറ്റൊരാ ഒരിക്കൽ സാമ്പാർ കറി ഉണ്ടാക്കി മറ്റ ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങനെയൊക്കെ പിന്നെ ചായയും ചായ
അതന്നെ അത് അങ്ങനെക്കുമ്പോ എന്താന്ന് വെച്ചാല് ഓ ഒരാള ഒറ്റക്ക് ഒന്നും അറ അറിയണ്ട എല്ലാവരുുംമ്പാടുമ്പോ നമുക്ക് സാമ്പത്തികമായിട്ടും നല്ലൊരു ലാഭമാണ് അല്ലെ നമുക്ക് ഇത് നല്ല നല്ലൊരു സന്തോഷമാണ്
അത
ഉ ഒറ്റയ്ക്കൊ ഒരു ഫാമില പോകവാണന്ന് വെച്ചാൽ ഇപ്പ നമ്മള നമ്മ പറ ഇ നമ്മെ കുട്ടികളട് മാത്രം പോകുകയാെങ്കിൽ ഞമ്മളതായിട്ടുള്ളരു വിവരങ്ങളല്ലാതെ വേറള്ള പോലെ ഒരു വിവരം അറിയിില്ല അത് അതിന ടൂർന്ന് പറയില്ലൊ സ്ൂുന്ന കുട്ടികൾക്കെ പല കുട്ടികളും പോകുമ പോോലെ തന്നാണ് ഇപ്പ ഇങ്ങനെ കുറേ ഫാമിലി പോകും പോല്ലെ
ഫാമിലിമുക്ക് പോലൊക്കെന്ന് പരിചയപ്പെടാ അനഓലെ വർത്താനം പറ അ കുറെേ കാലത്തിന് ശേഷം കണ്ടിക്കല്ലേ അപ്പൊക്ക കൊ സംസാരിക്കാന പിന്നെ ഓോരുത്തരോ ഫുഡയി വമ്പോ പല
അ അതിന്റെ
ബസ്റ്റുള്ള ഫുഡ് നമുക്ക് ഇതാക്കാനും കേക്കാനും അോ ആഹ് ടസ്റ്റ് തിച്ചറിയാനും അങ്ങനെയൊക്കെ ആരുന്നു പിന്നെ ഞങ്ങവിടെ റൂമ ഒക്കെ ഓൺലൈന ആായി ബുക്ക് ചെയ്യ ഇല്ലെ പൂൾ പുറത്ത്ു പാർക്ക് കൊറെ പോയിന്നെ പൂള് ഫയങ്ങ് അതൊക്കെ ഉണ്ട് അഞ്ു മൂ ദിവം തന്ന ഇപോലെ ആസ്വദ അവര് മറക്കാൻ പറ്റാത്തൊരു
ആ ടൂറ ആായിരുന്നത് അതെ ഞ ഞങ്ങളും ഇങ്ങനെ ഒരു ടൂർ പോയിട്ടത് മാതിരിയന്നോ പിന്നെ ഞാനും എന്റെ ഞങ്ങളെ ഫാമിലി പിന്നെ എന്റെ ഭർത്താവിന്റെ അനിയന്റെ ഫാമിലി പിന്നെ ഭർത്താവിന്റെ അമ്മൂന്റെ ഫാമിലി അങ്ങനെ മൂന്ന് വേറെ വേറെ ഫാമിലിയാണ് പോയുന്നത് അത് ഇതേമാതിരി എല്ലാർക്കും കുട്ടികള ഉണ്ടായത കൊണ്ട് അത് നല്ലൊ സംഭവായിരുന്നു കാരണം എല്ലാരെ കു ട്ട്യോള് ഇങ്ങനെ ഓ അതായത് ഏകദേശം എല്ലർക്കും ഒരേ പ്രായം കുട്ട്യോള് ഇണ്ടേനും അവർക്കോ കളിക്കാനും അ ദൂരൊന്നും പോയില ഒരു ദിവസത്തെ ടൂർ മാത്രം രാവിലെ പോയി വ കുന്നേരം തിരിച്ച് വരണ്ട ഒരു ടൂറേ പോ ട്ടൊള്ളൂ. അത്ബടെ നമ്മളെ അട്ത്ത്ക്കെന്നെ പോയത്. മലമ്പുഴാന്നൊക്കെ പറയും. അങ്ങടാ പോയത്. എന്നാലും കുട്ട്യേൾക്ക്
ടൈം പാസ് അത് ആഹ് അതെ
അഹാണ്ലേ. ഇത് ഞങ്ങള് കൊറെ ആയി ഇങ്ങനെ പ്ലാൻ ചെയ്യുണു അപ്പൊ കൊറെ ഇങ്ങനെ പ്ലാൻ ചെയ്യ്ണു. അത് ഒരു ഫാമിലിക്ക് പറ്റുമ്പോ ഒരു ഫാമിലിക്ക് പറ്റൂല. അങ്ങനെ എങ്ങനെ ആയിട്ട് ന് ക്കേന്ന്. പിന്നെ ഏതായാലും എല്ലാരു ആണ്ട് ഒരുപോലെ ലീവ് ഇട്ത്ത് ഒരുപോലെ മനസ്സ് ച്ചാന്ന് പോയേ യട്ച്ചും പൊൾച്ച് കുട്ടിയേൾക്കായും ത ന്നെ വല്ല്യോൽകായാലും തന്നെ നല്ലൊ രു
പിന്നൊരു കാര്യണ്ട് എന്താന്ന് വെച്ചാല് അതെ പിന്നൊരു കാര്യം എന്താ വെച്ചാ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് അങ്ങട്ട് തീരുമാനിച്ചു പോകാണെങ്കിൽ അതങ്ങട്ട് നടക്കും. ഞമ്മളിങ്ങനെ മാസങ്ങളോളം ആ ലോചിച്ചിട്ട് പോണോ പോണ്ടേ പോകണോ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു നിന്നാലെങ്ങനെ ന്നോ ഈ പരിപാടി എന്താ ഞമ്മള് വിജയിക്കൂല അത് പരാജയ പ്പെടെക്കാറം എന്തങ്കിലും പ്രശ്നം ഒഴിവ് കഴിവ് പറഞ്ഞ് മറ്റുള്ളവര് ഒഴി ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ നമുക്കന്തെലും ഒഴിവ് ഒഴിവുണ്ടാവും. അങ്ങനെണ് ഇങ്ങനെ ടൂർ പോവു മ്പോ അ ഒ തീരുമാനിച്ചു പ
പ ഒരാഴ്ച്ചേന്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞ് പോകണം ഇത് ഫസ്റ്റ്ത്തെ ത ക്ക അങ്ങനെ തന്നാണ് ഭയങ്കര ആലോചിക്കും ഒരു ദിവസം ഞങ്ങള് എന്തിനേലും പരിപാടിക്ക് കൂടുമ്പോ ടൂർ പോകണ്ടേ അടുത്ത മാസം നമക്ക് ഈ സമയത്ത് പോണന്നറയും അടുത്ത മാസം ആവുമ്പക്ക് പിന്നെ അവരോരോരുത്തരും ഉണ്ടാവൂല്ല ഒരാക്കൊരു ട്രി പെ എന്തേലും ഫങ്ഷനായി ക്ക അല്ലെങ്കി ഇവര്ക്കൊക്കെ അസുഖങ്ങളാ അയ്റ്റെ ള ങ്ങനെ ന്ന്ട് പോവും ഇത് പെട്ടെന്ന് ഒരു എന്തെയ്താ നമക്ക് പോവല്ലേ ഇങ്ങനെ ഫോണില് വാട്ട്സപ്പ് ഗ്രൂപ്പണ്ടാക്ക്യാ ഞങ്ങള് വണ്ടിയേൽപിച്ചു വണ്ടിയേൽപിച്ച്കുൺ ടൂർ പോണ് ണ്ട് ആ ക്ക്യല്ലതില്ല ഒരു പറിംന്നർഞ്ഞ്ട്ട് അശ് ലാസ്റ്റ് ടൈ മെത്ത്യ പ്പോക്കിന് ല്ലാരുണ്ട് ഞങ്ങള്ണ്ട് ന്നർഞ്ഞിട്ട് ആദ്യം വെറും രണ്ട് ഫാമില്യള് മാത്രയിട്ട് നിന്നതാണ് അപ്പൊ ഇര- ഫാമിലി മാത്രേ ഉണ്ടാവയുള്ളൂ. രണ്ടണ്ട് ഫാമിലി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചി നിന്നതായിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പല്ലാ- ആരും ഉണ്ട് നന്തോത്തി ഇറങ്ങും എന്നൊക്കെ ചെയ്തു.
എല്ലാരും വീട്ടന്ന് എല്ലാരും ഉണ്ടായിരുന്നു.
ആ എല്ലാരും- ചില വീട്ടുന്നൊക്കെ ഓരോത്ത എന്താന്നൊക്കെ പറഞ്ഞ ആദ്യത്ത തന്നെ പറ നീന്നോ
ഉം
അ
പി പിന്നെ എല്ലാ ഫലും എല്ലാരും പോന്നു. അത് ടെൻഷല്ലാതെ ല്ലാ
അതന്നെ പിന്നെ ടൂറ് പോകുമ്പോ
അതെ പിന്നെ ടൂർ പോകുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് ഞമ്മള് പോകുമ്പോ എല്ലാവരും പോണം വീട്ട്ന്ന് തന്നെ എല്ലാരും പോണം അല്ലെങ്കിൽ ഞമ്മള് വീട്ടിലാ വീട്ടിലൊരാള് ഇപ്പ കുട്ട്യേള് ആരെങ്കിലും കൊണ്ടോയില്ലങ്കിലോ അല്ലെ ഉമ്മാനെ കൊണ്ടോയില്ല അല്ലെങ്കി അങ്ങനെ ആരെങ്കിലും ഒരാളൊന്ന് മിസ്സ് മിസ്സായി വിചാരിച്ചാ ഇപ്പൊ ഇവരെന്താ ചെയ്യണ്ന്നാവോ ആ ഒരു ബേജാറായിരിക്കും. പോവുമ്പോ എല്ലാവാരും ഒരുമി ച്ച് പോണം ഇന്ന മാതിരി ഒരു ആ അഞ്ചു വർഷം മുമ്പ് ഇതേമാതിരി ഞങ്ങള് ടൂർ പോയി അതെങ്ങനെയാന്ന് വെച്ചാല് എന്താ ടൂറിന്റെ പാക്കേജിലാ പോയത് അത് ഇങ്ങനെ കുറേ ആളുകൾ കൂടിട്ട് പല പല ഫാമിലി കാണും വണ്ടി എടുത്തിട്ട് പോയിട്ട് അങ്ങനെ ട്രെയിൻ യാത്രക്ക് അതാ അ ജ്മീർ എന്ന നമ്മളെ എന്താ അങ്ങനെ അങ്ങടെ ആ ഭാഗങ്ങളിലേക്കാണ് പോയത്ത് അത് നല്ലൊരു സംഭവമായിരുന്നു ആ ടൂറ്
ആ ആ
അങ്ങനെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമ്മക്ക് ക്ക എന്താന്ന് വെച്ചാൽ കാണാ കാഴ്ചകളൊക്കെ കാണാ ആ അതന്നെ
കൊറേ രാജ്യത്ത് കാണാത്ത രാജ്യങ്ങള് സ്ഥല നിങ്ങള് അവിടത്തെ ഫുഡ്കള് അവിടെ ആൾകാർ വസ്ട്രീതി അങ്ങനെ പലവിധ നമ്മൾ സുന്തുനങ്ങൾക്ക് കാണാറ
അതെ അതെ അന്ന് ഞങ്ങൾ താജ്മഹൽ ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് എന്ന് പറയണ ഞമ്മൾക്ക് കാണണ്ട പിന്നെ താജ്മഹൽൊക്കെ നമ്മൾ കാണണ്ട ഒരു അത്ഭുത അല്ലേ അതൊക്കെ നമ്മള് നല്ല കാലത്ത് പ്പോ പോയി കാണണം തന്നെയാണ് എവിടെ ഏത് ഏത് മത കറ കൊട്ടെ ഏത് വിശ്വാസായികൊട്ടെ അവർക്കൊക്കെ അതിനൊന്ന് നമ്മളള് ഏത് മതവും എന്ത ക്കില്ല ഏത് വിശ്വാസത്തിലൊന്നും അതെതിരല്ല നമ്മ കാണണം ആസ്വദിക്കണം നമ്മെള ജീവിത ജീവിതം ആസ്വദിച്ച് ജീവിക്കണം തന്നെ പറയണത് അത് പ്രത്യേകിച്ച് ഇങ്ങനെ ടൂറ് പോയ
മ്മ് ഞാൻ തന്നെ ഇത് ആദ്യന്ന് എവിടേക്കെന്ന് പോയിരുന്നില്ല പിന്നെ ഇപ്പോ നമ്മെള ഫാമിലിത്തു ഉമ്മർക്ക് തന്നെയത് പോവണംന്നുള്ളൊരു ക്ക് മറ്റേത് അവരാണ് പിന്നീക്ക് നിന്നേന്ന് എന്തിനാ പോണു അത്രയും ദൂരൊക്കെ എന്തിനാ പോണു എത്രയും പൈസക്ക് ചെലവല്ലേ എന്നൊക്കെ പറഞ്ഞ അവരാണ് പിന്നിക്ക് നിന്നേന്ന് ഇപ്പൊ നേരെ മറിച്ച് അവര് ഇങ്ങോട്ടാ പറയുന്നത് നക്ക് പോണ്ടേ റ്റൂറ് കൊറെ സ്ഥലങ്ങള് കാണാലോ എന്താപ്പ ഇങ്ങി നിന്നിട്ട് ന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് മുന്നിട്ട് എറങ്ങുന്നത്